ആഹ്
എന്തൊക്കെ വർത്താനോം
നല്ല വർത്താനം ഓ ചായ കുടിച്ചു
ആ എന്ത കടി ചയക്ക് ചയക്ക് കടി ഉണ്ടാക്കാറാണോ
ക്കൂല ഇന്നിപ്പോ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ബേക്കറിയാണ്
ആ
ആ എണ്ണക്കടി ഇണ്ടാക്കല്ണ്ട് ചില ദിവസൊക്ക പഴമ്പൊരിയൊ ഉള്ളിവടെ അങ്ങനെ എന്തങ്കി ഒക്കെ ഉണ്ടാ
ആ കുട്ട്യള ഇന്ന് ഇപ്പ സ് കൂളൊന്നും ഇല്ലല്ലോ നല്ല തിരക്കും ഇതൊക്കെ ആ ചെറിയ കുട്ടിള്ളാണോ
ഒരു പെണ്ണും ഉം ഏ
ചെറിയ കുട്ടിളാണോ
ആ ഒ ഒരാൾക്ക് രണ്ടു വയസ്സിലക്കെ ആറു വയസ്സ്
ആ പിന്നെ വേറെ എന്തക്കെ ഇന്ന് രാത്രിയേക്കന്ത ചോറന്നാണ്
ഓ രാത്രി ചോറന്നാണ്
ആ
രാത്രി ചപ്പാത്തിക്കായ് പിന്നെ വേറെണ്ടാ
ആഹ് അതന്നെ വേറെണ്ടാക്കണം
ആ ആ പിന്നെ ഷുഗറ് ഷുഗറ് അങ്ങനൊന്നും അതൊന്നും ഇല്ല അതോണ്ട് പിന്ന അങ്ങനെ
ആഹ് ആഹ് അതൊക്ക. ഉണ്ടെങ്കി പിന്നെ നമ്മള് ചപ്പാത്തിന്നെ ഇണ്ടാക്കും വേണം വീട്ടിലാർക്കെലും ഇണ്ടെങ്കിലൊക്കെ ആഹ്
കാര്യ ഇണ്ടാവില്ല
അവനെ ഒരു കാര്യംണ്ടാവൂലാ
ചായ കുടിച്ച ങ്ങള്
ഞങ്ങള് ചായ കുടിക്കലില്ല
ഏഹ് ഏഹ് ചായ കുടിക്കൂലേ
ചായ ആർക്കും ആവശ്യം ഇല്ല അതുകൊണ്ട് പിന്നെ ചായ ഉണ്ടാക്കലില്ല ആരും കുട്ടികക്കൊക്ക ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി വന്ന് ആരും തൊടൂല കടി എന്താ വെച്ചാ അത് കഴി ചായ കുടിക്കൂല പച്ചെള്ളം കുടിച്ചു പോകും
ആഹ് ആഹ്
ആ ആനെ രാവിലെ രാവിലെ അവര്ക്ക് മദ്രസ പോകുമ്പോ ഒരു പാൽചായ ഇണ്ടാക്കും അത് ബിസ്കറ്റ് കുത്തി തിന്നാ മാ എന്നിട്ട് ചായകുടിക്കാതെ പോവാ ആ അയിന് പാൽച്ചായ തന്നെ വേണോ ആഹ് വിസ്കറ്റ് കൂത്തി തിന്നാൻ വേണ്ടീട്ട് അയിന് അപ്പൊ പാൽച്ചായന്നാ നിർബദ്ധ ആണ്. ആഹ് അങ്ങനെ പപ്പാ ചായ ഇണ്ടാ
ആ ആ പിന്നെ വൈകുന്നേരം ഒക്കെ ഉള്ള ഇപ്പ ചായ ഇങ്ങനെ ആരും കുടിക്കൂ
ആഹ് അതാല്ലെ ചായ പരിപാടി അങ്ങനെ ആരോ വല്ല്യ ആരും അങ്ങനെ കുടിക്കൂല ആ അതന്നെ ഞാനും കുടിച്ചിരുന്നു. നല്ലവണ്ണം ചായ കുടിച്ചിരുന്നു പക്ഷെ പിന്നെ ഞാൻങ്ങാണ്ട് ഒഴുവാക്കി നല്ലതും അല്ല മ ഇപ്പൊ കാണാ ചായന്റ രാവിലെ ആണെങ്കിൽ ഞാൻ പച്ചവെള്ളം കുടിക്കും. ഉം ആ അതെ നല്ലതാണ് പിന്നെ കുടിച്ച് ശീ ആ കുടിച്ചു ശീലള്ള ആളുകൾക്ക് കട്ടനും കുടിക്കാനാ ആണ് തലവേദന ഇണ്ടാവും. അത് കുടിച്ച് ശീലള്ള ആള്കൾക്ക് പെട്ടെന്ന് മാറ്റാനും ആ ശീലായ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ ആഹ് ആഹ ഞാനും അങ്ങനെ ചായ കൂടി കുറവ് തന്നെയാണ് കട്ടചായ പാചായിരന്നൊക്കെതൊക്ക ആയി കൊറൊക്കെ ആഹങ്ങ കണ്ടാ പിടിച്ച അതന്നെ.
അങ്ങനെ ഒഴിവാക്കി ശീല ആയ കാരണം ഒഴിവാക്ക കാര ഞാൻ പിന്നനെ ആ് അപ്പ മധുരംങ്ങനൊക്കെ തീരെ ഇഷ്ടമല്ല മധുര ചായ കുടിച്ചാൽ തന്നെ മധുരം തീരെ താല്പര്യമില്ല അപ്പ അതാണ് ഞാൻ കഴിയുന്നത് ഒഴിവാക്ക കൊല്ലാണ് ജായ
ആഹ മധുരൈവാക്കന്നെയാണ് നല്ലതും
ആഹ അതന്നെ
മം് ഉം
പിന്നെ എന്താ വച്ചക്ക് രാത്രി പൂള കൂള പുഴുങ്ങി വച്ചിട്ടുണ്ട് അതിനി കുട്ടികള് കഴിക്കോന്ന് അറിയില്ല. ഇ ചിക്കന്റെ കറിയുണ്ട് അത് ചപ്പം കൂട്ടി കഴിക്കുകയാണെങ്കേ. ചോറുണ്ട് കൊറച്ച് ചോറള്ളൂ പിന്നെ ഞൻ ചോറ് വെച്ചിട്ടില്ല
ആഹ് ആഹ പിന്നെ കൊറച്ച് രാത്രിയാവുമ്പോ ചെറുതായിട്ടൊക്കെ
ആഹ് പിന്നെ കുട്ടികൾക്ക് ഇനി അങ്ങനെയന്ന അറിയില്ല സ്കൂളൊക്കെ അങ്ങനെ പോയി ഇച്ച കാരണം ഇപ്പ അവ കൂട്ടി തിന്നാ കച്ചിലായി എല്ല പിന്നെ നെയച്ചോറന്ന ഉണ്ടായി കൊടുക്കേണ്ടവര്
തലവേ
ആഹ് അങ്ങനെ കുക്കറില് ഒരു രണ്ടീസില് മതിയല്ലോ ഇവിടെ ഏട്ടന്റെ കുട്ടികളും ഉണ്ട് എന്റെ മൂത്തച്ഛനും മുത്തച്ചും അജിനും പോയതാണ് അപ്പൊ ഓരോ കുട്ടികളും ഉണ്ട് അത് കാരല്ല അപ്പ ഞാന് എന്റെ കുട്ടികളാണെങ്കിൽ കുഴപ്പമല്ല ചെറിയ കുട്ടികളാണ് അയാൾ പിന്നെ തിന്നാ തിന്നോണ്ടുന്ന് താനൊള്ളു തിന്നുല ചെറുത്ത്
ആഹ് ആ അപ്പൊ പിന്നെ ഉണ്ടാക്കിടു കന്നവണോ
ആഹ് പിന്നെ അത് എന്ത് കൊടുത്തിട്ടും കാര് സാധാച്ചോ ചോറു തീരെ കഴിക്കൂല കഴിക്കയാണെങ്കിൽ കൊറച്ച് നെയ്ച്ചോറ് വെച്ച് കൊടുത്താൽ കഴിക്കും നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെ ചിക്കൻ ഇറച്ചിയൊന്നും വേണമെന്നില്ല ആ റൈസും മതി അത് ഉണ്ടായി ആ അതിപ്പോ നമ്മുടെ കട ഷോപ്പ് ഇവിടെ കടഓട് പെട്ടന്നൊക്കെ വാങ്ങുവാണങ്കില് അവ ഓൾക്ക് ഇഷ്ടായിരിക്കും ഞമ്മൾ വീട്ടിലിപ്പം രണ്ട് ദിസം ആ ഒപ്പം വാങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ അപ്പം കഴിക്കൂല അത് കാരണം ഞാൻ എപ്പോഴ് എങ്കിലും ഇപ്പോ കുറേ ദിവസം കഴിയുമ്പോ ഒന്ന് ഓർഡർ ചെയ്യും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ കൊടുക്കൂ അല്ലാതെ ഒന്നും ഉം കഷ കഷ്ണം ഒന്നും വേണ്ട കഷ് പിന്ന ഉണ്ടെങ്കിൽ ഒരു കഷം ചെറിയൊരു പൊട്ടക്ക കഴി തൊന്നൂ അല്ലാടെ തിന്നുല തു പൊള്ളൂ ദേ ചോറ് ഇങ്ങനെകൊണ്ടുവന്ന ചോറ് വയറു നിറയെ കഴിക്കും അല്ലാതെ സാധാ ചോറുകള് കഴിക്കുകേ ഇല്ല
ഏഹ് വേണ്ടല്ലേ
സാധാ ചോറേ കഴിക്കുല അപ്പം പിന്നെ കുറച്ച് വലിയതാണേൽ കടിച്ചിട്ടന്ന് വായി മിക്കതും ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് ഏഹ് ആയിട്ടില്ല
ആഹ് ചെറുതാല്ലേ
ചെറുതാണെൻ എന്തേലും കഴിക്കണെങ്കിലിങ്ങെനെ നൈ ചോറുണ്ടാക്ക് കൊടു പ്പ കഴിച്ചൊ രണ്ടീസം മ്മള് വീട്ടില് ഒര വീട്ട് രണ്ട് മൂന്നീസട്പ്പിച്ചുണ്ടാക്കിയ പിന്നെ ഓക്ക് വാണ്ടാ പിന്നെ ഇങ്ങനെ പൊറ്ത്ത്ന്നു കൊണ്ടര് രാക്കുന്ന
ഉം അല്ല അപ്പൊ ഉമ്മ ഉമ്മള്ളല്ലഞ്ഞാലൊന്നും കൊഴപ്പല്ലേക്കൂല്ലേ
ഏഹ
കൊഴപ്പല്ലേക്കുലേ
അല്ല ഇന്റക്കുട്ട്യല് ഇന്റകുട്ടിക്കാണ് രണ്ട് ട് വയസ് മൂത്തച്ഛൻറെ കുട്ടിക്ക് അല്ല ഓല കുട്ടിക്ക് ഓല്ത് ഇപ്പ നാലാം അഞ്ചാം ക്ലാസ്ക്കാണ് ചേർത് ആഹ് മൂത്തത് പത്താം ക്ലാസില്യോണ് വലുതാണ് ഇന്റെ കുട്ട ട്ട്യാണ് ചെറ്യേ ത് ആഹ അവളാണ് ചോറ് സാധാ ചോറ്ന്നാത്തത് ഹ് ഹ് അങ്ങനെ അപ്പൊ ഞാ എട്ക്കൊക്കെങ്ങന നെയ്ചോ ചോറ് ഉണ്ടാക്കാണൊ ചെയ്യ ഇതല്ല രണ്ട് മൂന്ന് വിസിലായ ആഹ് ഉം രണ്ട് വിസില് മതി ചെലപ്പന്ന് അരി നല്ല വേവുള്ള അരിയാണെങ്കി മൂന്ന് വിസില് വാണം
ആ രണ്ട് മൂന്ന് വിസില്മതി പിന്നെ മ്മള് കൊറ്ചേരം ആവീല് അടെ വെച്ചാല് ആ പാകാവും
ആഹ് പിന്നെ ഞമ്മള് ഈ റൈസ് കുക്കറിലൊക്കെ കൊക്കൊല്ലോ നെയ്ച്ചോറ്
ആഹ് റൈസ് കുക്കർല് വൈചോറെക്കൊ
ആഹ റൈസ് കുക്കർല് ഞമ്മള് റൈസ് കുക്കറിന്ത ആ കുടുക്കണ്ടല്ലോ ആഹ് പിന്നെ ചോറക്കുന്നെ അതില് നമ്മള് പിന്നെ ഉള്ള്യക്കെ വയറ്റിട്ട് നെയ് സോ റെക്കും പോലെ വെക്കൊ എന്നിട്ട് ഇങ്ങനെ നൈ ച്ച്‌ വള്ളൊയ്ച്ചിട്ട്‌ നെയ്ച്ചോറ് ഞ തളച്ചു വരുമ്പോ ആഹ് തളച്ച് വരുമ്പോ റൈസ് കു ർലർക്ക്യക്ക അത് പിന്ന ആ നമ്മളിപ്പോ ചോറൊക്കെ വെക്കും പോലെ ഒരു ടൈം കഴിഞ്ഞാല് കുറച്ചു നേരം കഴിഞ്ഞ എടു ഇതാ നല്ല നല്ല അടിപൊളി നെയ്ച്ചോറാവും വെള്ളമൊക്കെ പാകമായി മ് നല്ല ഉഷാർ നെയ്‌ച്ചോറ് ആയി
ആഹ് ഒന്ന് തള ആ ഒന്നും അങ്ങട് തെളച്ചിട്ട് നമ്മൾ ചോറൊക്കെ ഇറക്കി വക്കുമ്പോലെ ത്തന്നെ അങ്ങനെ ഇറ എക്സാമുണ്ട് അങ്ങനെ ഞാന് വീട്ടില് ആ എല്ലാരുംണ്ടാവും ആ റൈസ് കുക്കറുണ്ട് അങ്ങെനെ വെച്ചോക്ക് അടിപൊളിയാവും നല്ല നമുക്ക് പിന്നെ നേസ് കുക്കറിലെ വെക്കുള്ളൂ ഗ്യാസ് ഇല്ല സ്താപിക്കുക
ആഹ് അത് ശരിയാ ഗ്യാസ് ലാഭിക്ക എന്നാ ടേസ്റ്റ് ഉണ്ടെങ്കില്
ആ ടേസ്റ്റ് ഉണ്ട് ഒരു ഒരു ടേസ്റ്റ് കുറവുല്ല മ് അങ്ങനെ എല്ലാർക്കും വെക്കുമ്പോ അങ്ങനെ വെക്കും മ്
ആ അങ്ങനെല്ലാഞ്ഞാല് പിന്നെ നമ്മക്ക് എങ്ങനെയൊ
ആഹ് ആണുളില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ഒപ്പിക്കാം അതന്നെ ഇവിടെ പിന്നെ ആണുങ്ങൾ ആഴ്ചയിൽ ദിവസ ന്നും ഉണ്ടാവില്ല കാരണം പിന്നെ എങ്ങനെ
ആഹ് ആ അപ്പൊ പിന്നെ നമ്മുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പിച്ച് പോവാ മ് മ് ഓര്ണ്ടാവ്പോ പിന്നെ എ മ് ആ ഉണ്ടാ ചിക്കന് വേണ്ടി വരും മ് മ് ആ ആ മ്
പിന്നെ വേറെ പിന്നെ എന്താ
വേറെ
വെക്കേഷനിലൊക്കെ എവിടുക്കലൊക്കെ പോയിനാ
ഉം വെക്കേഷനിൽ ഇല്ല പോയിട്ടില്ല
ആഹ് ആ
ചെറുതായിട്ടൊക്കെ പോയി പോകേണ്ട് ബീച്ച് അങ്ങനെക്കെ ആഹ് ബീച്ചുണ്ട് അടുത്ത് പറഞ്ഞാല് ആ കുറചെക്കെ പോകണം ല്ല ഇപ്പൊ മഴ വരെ പോയി ല്ല ടൈന മുന്നൊക്കെ
ആഹ മഴ പിന്നെ വീട്ടില് രസമൊന്നും ഉണ്ടാവില്ല
ഔട നിക്കാനും കുടി
ആഹ നിക്കാനും സ്ഥലല്ല എവിടെ കോഴിക്കോട് ബീച്ചിലാണോ പോല് ആഹ അവിടെക്കെ നല്ല തിരക്കും ക്കുകാണ് പിന്നെ മഴ പെയ്താലേ ആക ആഹ വേനൽക്കാലത്ത് ഇങ്ങനെ രാത്രി പോയി നിൽക്കാൻ പറ്റൂ
ആ രാത്രി ആ കാറ്റും കൊണ്ടിങ്ങനെ ആഹ ആഹ അങ്ങനെ നല്ല അപ്പൊ നല്ല ആൾക്കാാരും ഉണ്ടാവും
അപ്പൊ നല്ല ആ ആവു രാത്രി ഫാമിലി ആയിട്ട് വരികയാണ് ഈ പ്രായമുള്ള ആൾക്കാര് ായിട്ട് വിരിപ്പും പിന്നെ പായും തലയാണൊക്കെ ആയിട്ടാണ് വരകള്
ഒന്നുണ്ട്
ആ അടുത്തുള്ള ഒരു ദൂരംന്നൊക്കെ വരും കാസർഗോഡ് കോട് ആ വാത്തൊന്നും പാലക്കാട് ആവാ
ആ ആ ആ ആ ആ വീൽചെയറിലൊക്കെ നടക്കണ കൊണ്ടടക്ക്ണോലക്കണ്ട് കൊണ്ടുവന്ന്ണ് ആ ആ
പിന്നെ അവിടെ ബീച്ചിൽ പോയാലും നമക്ക് രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ നമ്മൾ പെണ്ണങ്ങളായാലും പേടിക്കാനും ഇല്ല. ഉം ഉം എപ്പളും ടൗണിൽ ഇഷ്ടം പോലെ ആളുആണ് പിന്നെ നമ്മൾ പെണ്ണുങ്ങള് ശരി ഞങ്ങള് പെണ്ണുങ്ങൾ മാത്രായിട്ട് പോകും ബീ ച്ചില് ഇങ്ങനെ ഒഴിവുള്ള ദിവസം നോകിയിട്ട് ഞങ്ങള് പോകും കുട്ടികളായിട്ട് ഞങ്ങള് പെണ്ണുങ്ങള് മാത്രം. ആ ഞൾക്ക് ഏകദേശം അടുത്താണ്. ന്നട്ട് ഞങ്ങള് ഇങ്ങനെ രണ്ട് മണി മൂന്ന് രണ്ട് രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ നേരിട്ട് ബസ്സ്ണ്ട്.
ആ ആ
സില് അങ്ങനെ കെഎസ്ആർ ടി സി പോരും. ഉം അങ്ങനെ പോരും.
ആ ആ സമയം അവിടെ ഇസ്ടം പോലെ ആളേക്കാരലേ
ഒര് പേടിയൂല്ല നമ്മളിപ്പോ പകല് നടക്ക്ന്ന പോ തന്നെ ഹോട്ടല് എല്ലാ ഹോട്ടലും ഓപ്പൺ ആയിരി ക്കും കടകളും ഓ ഓപ്പണായിരിക്കും
ആ അവിടെ പോയാ അയിന് സമയം പോക്ണ അറിയിലേ ഉം മ്മ്
ആ ആ പിന്നെ കച്ചോടക്കാരും നെറയേ കച്ചവടക്കാരല്ലേ ബീച്ചിലൊക്കെ ആ അങ്ങനൊക്കെ പി പിന്നെ ആളുകൾ ഉള്ള കാരണം നമുക്ക് പേടിക്കാനുല്ല. പിന്നെ ഈ ആ പ്രായള്ള ആള്കളെ യായിട്ട് രാ ത്രി വരും ഇങ്ങനെ അവര് ഈ മ ക്കളക്കെ ഇങ്ങനെ ഇമ്മാരിം വാപ്പാരെ ക്കെയിറ്റ് വരും. ഏ ദൂര സ് സ്ഥലങ്ങൾന്നാ വരാ ബി ച്ചിലിരിക്കാൻ വേണ്ടീട്ട് അങ്ങനക്കെ വ ന്ന ആള്കൾ ഇഷ്ടംപോലെണ്ട്
ആ ആ ഇങ്ങട്ടവടെ വിരിയോ വിരിച്ചാനൊക്കെള്
ച്ച്ല് ആ വിരിച്ചിട്ട് അങ്ങനെ ഇരിക്കും അപ്പ നോമ്പ് തൊറക്കാനൊക്കെ ഞങ്ങള് വീട്ടില് നോമ്പ് നോമ്പിന് ഈ ടൈമിലൊക്കെ നോമ്പ് തൊറക്കാ സാധന
ആ സാധനങ്ങളൊക്കെ കൊണ്ട് വരൂല്ലേ
കൊണ്ട് വന്നിട്ട് ഞങ്ങൾ അവ്ട്ന്ന് നോമ്പൊക്കെ തൊറന്ന് അങ്ങനെ പോരും മ്മ് അഹ് നല്ല രസ സാണ് സംഭവം നല്ല കാറ്റു ആണ് ആ അങ്ങനെ പോവാറ്ണ്ട് ആ അതെ ണ് പിന്നെ രാത്രിയാണ് അവിടെ രസം പകല് ആറ് മണി വരെ വെയിലേന്നെര് ക്കും വെയില് വേനൽക്കാലത്ത് ഏ
ആഹ് ആ ആഹ് ശരി ആ ആഹ് ആഹ്
എന്നാ ആയിക്കോട്ടെട്ടോ
ആഹ് ആയിക്കോട്ടെന്നാ ശരി
ആഹ് ശരി